ഹലോ
ഹലോ
കേക്കാമോ
കേക്കണ്ട്
കേക്കുന്നുണ്ടോ
ഇല്ലേ
ആ ഇങ്ങട്ട് ഇപ്പ കേക്കാം എന്താണ് വിശേഷം കുറെ നാളായല്ലോ വിളിച്ചിട്ട്
നല്ലാ വിശേഷം
എന്താണ് പരിപാടി ചായ കുടിയൊക്കെ കഴിഞ്ഞോ
ഏ
ചായ കുടിച്ചില്ല.
എന്തു പറ്റി സംസാരം ആകെ വെഷ്മിച്ചിരിക്കുന്ന പോലെ വയ്യേ?
തൊണ്ട അടച്ചു പോയി. ജലദോഷം മുണ്ടായിരിക്കാം.
ആഹ് ഇപ്പഴത്തെ മഴയുടെ ആയിരിക്കും.
പിന്നെ വേറെന്ത്ണ്ട്? ജോലി ഞാൻ പ്പൊ നിസ്കര്ച്ച് എണീറ്റള്ളൂ.
ഓഹ് കെടക്കായിരുന്നല്ലേ മരുന്ന് വാങ്ങിച്ചില്ല?
മരുന്നൊക്കെ വാങ്ങിച്ചു മരുന്നൊക്കെ ണ്ട്.
ആഹ് ഇപ്പഴത്തെ പനി ശ്രദ്ധിക്കണം വന്നാ ഒരാഴ്ച, രണ്ടാഴ്ച ഭയങ്കര കെടപ്പായിരിക്കും.
ഉം ഉം പനിയോ പനിയൊന്ന് പനി അങ്ങനെ പനിയായിട്ട് അങ്ങനെന്നുല്ല ചെർതായിട്ട് ഇണ്ടേനും. ജലദോഷം പുട്ച്ചിങ്ങനെ
ആഹ് നന്നായിട്ട് റെസ്റ്റ് എടുക്കണം. ആഹ് ഇപ്പഴത്തെ വതി തിന് അങ്ങനെയാണ് ഭയങ്കര ശരീരവേദനേം എപ്പഴും കെടക്കണം എന്നൊരു തോന്നൽ അങ്ങനെയൊക്കെ ആയിരിക്കും. എനിക്കൊരു പനി വന്ന്ട്ട് രണ്ടാഴ്ച്ച ഞാൻ കെടപ്പായിരുന്നു ആകെ വയ്യാണ്ടായി പോയി ഭയങ്കര ശരീര വേദനനേം തലവേദനേം എപ്പഴും കെടക്കണം ന്നുള്ള ഭക്ഷണോം കഴിക്കാൻ പ റ്റ്ണള്ള ആകെ വയ്യാണ്ടായി പോയി. ഉം പിന്നെ വേറെ ആരും ഇല്ലാത്തതോണ്ട് നമ്മള് തന്നെ ഭക്ഷണക്കെ ണ്ടാക്കി കഴിക്കണം അപ്പം മടിയാവും. ഒന്നൂടെ കെടക്കും കെടപ്പ് മാത്രേ ണ്ടാവു അവസാനം എഴ്ന്നേക്കാനും പറ്റില്ല ആകെ വയ്യാണ്ടായിപ്പോവും.
ആഹ് ഭക്ഷണം കഴിക്കാനുമില്ല അങ്ങനെ ണ്ട്
ആഹ് ഹ് ഹ് അതുകൊണ്ട് ആകെ ക്ഷീണിച്ചു പനി വന്ന ആകെ ക്ഷീണായി പോയി. പിന്നെ അങ്ങടെന്നും നന്നായില്ല?
ഉം പ്പൊ സുഖായോ ശരിക്ക്?
ആഹ് പിന്നെ പിന്നെ ഇനി വൈകിട്ടത്തേക്ക് ജോലികളൊക്കെ ഇണ്ടോ?
ഇല്ലെ ജോലിക്കളൊന്നുല്ല ഉച്ചക്ക്ള്ള ചോറും കറിയും ഒക്കെ തന്നെ.
നമുക്ക് വൈകിട്ടാണ് പണി വൈകുന്നേരമാണെല്ലോ ണ്ടാക്കുന്നേ അത് ഉച്ചക്കും കൂടെ വെയ്ക്കും ചോറ് രാവിലെ വെയ്ക്കും രണ്ട് നേരം വെയ്ക്കും കറി വൈകീട്ട് വെയ്ക്കും.
ആഹ് ഹ്
ഉം അങ്ങനെയാണ് പോണത് അതുകൊണ്ട് ഇന്ന് വൈകിട്ട ത്തേക്ക് പണി ണ്ട് വെൽ ചെമ്മീൻ വാങ്ങിച്ചോണ്ടോന്ന് ച്ചിട്ടുണ്ട് നിങ്ങക്ക് അവിടെ കിട്ടോ? ചെമ്മീനൊക്കെ കിട്ടോ?
ചെമ്മീന് കിട്ടാൻ പ്രയാസാണ് വലപ്പോഴൊക്കെ കിട്ടുള്ളൂ. പിന്നെ ടൗണ് പോണം ന്ന കിട്ടോ ല്ലാത്തോണ്ടേ. ഇപ്പോ വണ്ടിക്കാരങ്ങനെ വരുമ്പോ കൊണ്ടുവന്ന മീനള്. ഉം
ഉം പിന്നെ കുട്ടിളൊക്കെയാ?
ഒക്കെ ഇപ്പ വന്ന് സ്കൂള്ട്ട്.
ആ ഇനി ട്യൂഷനൊക്കെ ണ്ടോ അതോ കളിക്കാൻ പോവോ? ആഹ് മഴ ആയത് കൊണ്ട് പോക്കണ്ടാവല്ലല്ലേ? ആഹ് ആഹ് ഏത് ക്ലാസിലൊക്ക ആയി?
കുട്ട്യൾ ഒരാള് പ്ലസ് ടു കഴിഞ്ഞു ഒരാൾ ഒമ്പത് ഒരാൾ നാല് ഒരാള് യു കെ ജി എൻ്റെ ട്ട്യളല്ലട്ടോ ആങ്ങളുടെ ട്ട്യളാണ്.
ആ ഹാ ഹാ ത തല്ല് വിടുത്ത ണ്ടോ?
നല്ലോടെത്തല്ലാതെ കാര്യയിട്ട അതെല്ല ള്ളൂ.
ആഹ് ആഹ് മൂത്തതാ ആൺകുട്ട്യാ പെൺകുട്ടിയാ?
പെണ്ണ്
ആഹ ആ ഇത രണ്ടെണ്ണേ ഉള്ളു രണ്ടെണ്ണ ഉള്ളത് തന്നെ അത് എപ്പോഴും അടിയും മഴക്കവാ. ഒരുത് രക്ഷയില്ല കണ്ണ് തെറ്റിയ അടിയാ
ആഹ്
മൂത്താളാണ് പ്രശ്നം ഉണ്ടാക്കണതേള്ള ഇത് കുഴപ്പില്ല മൂത്തവൻ ചെന്ന് തോണ്ടാൻ ചെല്ല റ്റന്ന് നല്ല ഇടി വാങ്ങിച്ചുട്ടും പിന്നെ കരച്ചിലും ബഹളവും പ്രശ്നം തോറിക്കാല് ഒരു രക്ഷയില്ല
ആഹ
പിന്നെ നമ്മുടെ ഒരു ദിവസം പോക്കുക പിന്നെ ഈ പരാതികളും കരച്ചിലും പരിഭവവും ഒക്കെ തീർത്ത വരുമ്പോൾ ഒരു ദിവസം തീരം അതാണ് അവസ്ഥ
സ്കൂള ഇല്ലാത്ത സമയം പിന്നെ അടന്നെ അല്ലെങ്കിൽ പിന്നെ കിടക്കും ഒരു ഫോണം കൊടുത്താ മതി.
ആഹ അത് ശരിയപ്പല്ല ഇപ്പ ഫോണിൽ കളിയാണല്ലോ പ്രശ്നം ഫോണ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ട പിന്നെ ഒരു ശല്യം ഇല്ല അനക്കം ഇല്ല.
പിന്നെ തിന്നാനും വേണ്ട അടിയില്ല ഒന്നുമല്ല അടെ കടന്നോളും
അപ്പൾ പിന്നെ മറ്റേ ഫുട്ബോൾ തുടങ്ങിയ പിന്നെയാണ് ടി വി കാണൽ തുടങ്ങിയത്ല്ലെങ്കിൽ ടി വിയേ വേണ്ട അത അവിടെ വെറു അതേ ഇങ്ങനെ ചാർജ് ചെയ്ത് വെച്ചണ്ടിരിക്കും. നേരത്തെ എന്റെ അമ്മയള്ള സമയത്തൊക്കെ അമ്മ ഇരുന്ന് സീരിയല് കാണും ഇപ്പ അമ്മ തിരിച്ച് വീട്ടിലോട്ട പോയപ്പോ ഇപ്പ അതല്ല വെറുതെരു ടിവി അവിടെ വണ്ട നമുക്ക് ടി വി ആണൻ സമയമില്ലേ പിള്ളേർക്കും വേണ്ട പിള്ളേർക്കും ഫോൺ മതി നമുക്കും ഫോൺ മതി. അതാണ് അവസ്ഥ
ഉ അതന്നെ
പിന്നെന്താണ് ഇപ്പൊ മഴയുണ്ടാ ഇവിടെ നല്ല മഴയാ
ഇല്ല ഇപ്പ മഴത്ത് തോർന്നു ഇവിടെ ഇതുവരെപ്പഴതിരുന്നു കുറച്ചായ
ഇവിടെ മഴ പെയ്താ നല്ല വെള്ളക്കെട്ടാ പിന്നെ അതും പ്രശ്നണ അത് ആ വെള്ളം ഇതാക്കി അവിടുത്തെ ചെളിയൊെ ഒരു കളഞ്ഞില്ലെങ്കിൽ തെന്നെ അടിച്ച് വീഴുകയും ചെയ്യും വണ്ടിൊക്കെ എടുക്കുമ്പോളാണെങ്കിലും ഒക്കെ ഉ വണ്ടി പാളി പോവും. ഭയങ്കര ചെളിയാണ് ഉ ഞങ്ങക്ക്എത്തിരിയാ താഴന്ന പ്രദേശവാ അപ്പൊ പെട്ടെന്ന് മഴയൊക്കെ പെയ്യുമ്പോ വള ആട്ട്
ആഹ്
നിങ്ങക്ക് വെള്ളപ്പൊക്കൊക്കെ ഇണ്ടായപ്പോ നിങ്ങളടെ അവിടെയൊക്കെ പ്രശ്നം ഉണ്ടായാ? ആഹ ഞങ്ങക്ക് ഇവിടെൊക്കെ നന്നായിട്ട് മുങ്ങിപ്പോയ ഏരിയാണ് ആഹ് ഞങ്ങളുടെയൊക്കെ നന്നായിട്ട് വെള്ളപ്പൊക്കം വന്ന് നന്നായിട്ട് പ്രശ്നമുണ്ടായ ഏരിയാണ്.
ആഹ
ഞങ്ങളുടെൊക്കെ വീടിന്റെ സൺസൈഡ് വരൊക്കെ വെള്ളം കേറി ഉള്ള സാധനങ്ങളൾ മുഴുവൻ പോയി പിന്നെ എല്ലാം ഒന്നേന്ന് പറഞ്ഞ് പിന്നെ ഉണ്ടാക്കേണ്ടി വന്ന ഡ്രസ്സൊക്കെ ഫുൾള് അലമാരി ഫുള്ള് ചെളിയായിരുന്നു എല്ലാ സാധനങ്ങളും വേറെ എന്താ പറയ പിന്നെ നമ്മുടെ ഈ ചീവി സാധനങ്ങളൊക്കെ എടുത്ത് മേളിൽ കൊണ്ടുവെച്ച കാരണം അതിനൊന്നും വലിയ പ്രശ്നങ്ങൾ വന്നില്ല പക്ഷെ എന്നാലും ഈ വീട് ക്ലീൻ ചെയ്യാനും പിന്നെ അതൊന്ന ആ വീട് വീടാക്കി എടുക്കാൻ വേണ്ടിട്ട്ടൊരു രണ്ടാഴ്ചത്തെ പണിയായിര്ന്നു.
ഉ ഉം
ഉളള്ള് അയ്ന്റെ ചെളിയൊന്നും ഇപ്പഴും പോയിട്ടില്ല അതൊക്കൊക്കെ ആഹ് വല്യ പാടായിരുന്നു അതുകൊണ്ട് പേടിയാണ് ഇങ്ങനെ മഴ പെയ്യുമ്പഴേ അടുത്ത പ്രശ്നംന്താ വരിയാന്നുള്ള പേടിയാ
മഴല്ലെങ്കിലും കൊഴ്പ്പാണ് ണ്ടായാലും കൊഴ്പ്പാണല്ലേ
ആഹ് അത് തന്നെ കൂടിയാലും കൊഴ്പ്പാണ് കൊർഞ്ഞാലും കൊഴപ്പാണ്.
ഇവിടെ പിന്നെ മഴങ്ങനെ ബാധിക്കൊന്നുല്ല ഒരു കുന്നിന്റെ പ്രദേശായതോണ്ടെ.
ആഹ് പക്ഷെ കുന്നംപ്രശ്നോള്ളൂ മഴല്ലാം മണ്ണിടിച്ചിലൊക്കെ
ഒങ്ങനെ അതല്ല അങ്ങനല്ല ഒരുയർന്ന സ്ഥലത്താണ് വീട് അതുകൊണ്ട്
ആഹ് ആഹ് ആഹ് ശെരി ശെരി
താഴെ കൊർച്ചങ്ങട്ട് ഇറങ്ങിയ വയലന്നെയാണ്
ആ ആ
ന്നാലും അങ്ങനെ വെള്ളം കേർണ പ്രശ്നല്ല
അ നല്ല വെള്ളം കിട്ടും നല്ല വെള്ളൊക്കെ കിട്ടില്ലേ അവിടെയൊക്കെ? വെള്ളൊക്കെ കെണറാണോ പൈപ്പാണോ?
കെണറെന്നെ
കെണറാ ഞങ്ങക്കൊക്കെ ഇങ്ങോട്ട് പൈപ്പ് വെള്ളവാ
ആഹ്
ആഹ് ഒരക്ഷല്ലാത് കാരണം പണ്ടൊക്കെ ഇഷ്ടംപോലെ മുടിണ്ടായിര്ന്ന ഞാൻ എന്റെ വീട്ടിലൊക്കെ കെണർ വെള്ളായിരുന്നു ഇങ്ങട് വന്നയ്ന് ശേഷം ഈ പൈപ്പ് വെള്ളം ഉപയോഗിച്ച് ഉപയോഗിച്ച് മുടിയുല്ല മുടിയൊക്കെ പോയി.
ഓ പൈപ്പെള്ളം ഉപയോഗിച്ചാ മുടിയൊക്കെങ്ങ്ട്ട് ഒട്ടി വളഞ്ഞോ
ആ അതല്ല ഫുള്ള് പെട്ടെന്ന് നരയും വന്നു ആ എനിക്ക് തോന്ന്ണെരു മു മുപ്പത് വയസ്സായപ്പോ തന്നെ മുടിയൊക്കെ നരച്ചു തൊടങ്ങി
വലിയ പാട ഇങ്ങോടൊക്കാന്ന് ഷീറ്റും ഈ വെള്ള പൈപ്പ് വെള്ളം ഉപയോഗിക്കുമ്പളേ പെട്ടെന്ന് മുടിയൊക്കെ നര
ആ
ഭയങ്കര പ്രശ്ണാണ്
ഉം
പിന്നെ ആ വേറെന്താ പിള്ളേരെന്താ പരിപാടി വന്നിട്ട് ഒരനക്കൊ ഇല്ലല്ലോ ഒച്ചയൊന്നു കേൾക്കുന്നില്ല
ഒക്കെ പോയി തോന്നുന്നു പോ വെളിയിൽ പോയി
ആഹ് ആഹ് വേറെ ഇങ്ങനെ അമ്മേനെ ശല്യം ചെയ്യാനൊന്നും വന്നില്ല തോന്നുണു ഫോൺ ചെയ്തുകണ്ടിരിക്കുന്നത് സമയത്ത് വന്നു
ഇ പിള്ളോര് എന്റെ പിള്ളേരെല്ല അങ്ങൾടെ പിള്ളോരാണ് സഹോദര്ന്റെ പിള്ളേരാണ്
ഓഹോ പിന്നെ പിന്നെന്താണ് ആ ഇനി വൈകിട്ടത്തേക്കപ്പ ജോലിയൊന്നുല്ല. ഞാനിവിടെ ജോലി തൊടങ്ങാൻ പോകുന്നേള്ളൂ. ഇനിയൊരു ഒമ്പത് മണി, പത്ത് മണി വരെയുള്ള പണിയുണ്ട്. ഇവര് വന്ന് ഇനി അവര്ടെ ഇനിയിപ്പോ ചായ കൊടുത്ത് ആ പാത്രങ്ങൾ കഴുകി യൂണിഫോം കഴുകി ഇടണം. നല്ല പണിയുണ്ട് കെടക്ക ഒരു നേരാവും
ക്കെ അപ്പൊ പത്ത്മണിയൊക്കെ കഴിയും ലേ
ആഹ് ഈ പത്ത് മണി ആകും പിന്നെ കെടക്കാനായിട്ട് ഭയങ്കര പാട ഒറങ്ങാനായിട്ട് ഭയങ്കര ലൈറ്റ് ആയിട്ട് ഇവിടെ കെടന്ന് ഒറങ്ങുന്നെ പിള്ളേരും കെടക്കൂല്ല ആ ഹസ്ബൻഡും അതെ ആള് കെടക്കുമ്പ ഒരുപാട് വൈകും.
ആഹ്
പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്ക ആകും പക്ഷെ നമുക്കല്ലേ ബുദ്ധിമുട്ട് പിന്നേം രാവിലെ എഴുന്നേക്കണ്ടേ പിന്നേം രാവിലെ എഴുന്നേറ്റ് പിന്നേം പണി തന്നെ പണി ആ കെട വരെ പണി രാവിലെഴുന്നേറ്റ് വീണ്ടും പണി ഒരു രക്ഷയില്ല ഒരു ദിവസം വീട്ടില് ഒരു ഞായറാഴ്ച ക്കെ കിട്ടി കഴിഞ്ഞാ അന്ന് അടിക്കലും തൊടക്കലും തൂക്കലുമായിട്ട് അത് വേറരുപണി. വൃത്തിയാക്കാനായിട്ട് എറങ്ങിയ ഒരു രക്ഷെയില്ല ചെലപ്പോ തോന്നും കല്യാണം ഒന്നും കഴിക്ക ആ ഒരു പണീം ചെയ്യണ്ടല്ലോ ഇപ്പഴത്തെ പെൺകുട്ടികളുടെ പോലെ വേണ്ട കല്യാണോം വേണ്ട ഒന്നും വേണ്ട സ്വന്തമായിട്ട് സമ്പാദിക്കുക ജീവിക്കുക സുഖമായിട്ട് ജീവിക്കുക
ഉം അത് ശരിയാ അത് ഇപ്പൊ തോന്നും പിന്ന അത് ഇപ്പ തോന്നും വയ്യതാകുമ്പോഴേ പിന്ന തോന്നും മ
ആഹ് അത് ശരിയാ അതെ ഇപ്പ ഇ അല്ല ഇത് ഇപ്പഴുത്ത കുട്ടികളക്ക നോക്കു അയിനെ ഇപ്പഴുത്ത പുള്ളാര ഒക്ക എല്ലാം പൊറത്തേക്ക് പോക അല്ലേ സ്വന്തം നാട്ടിലുണ്ടോ ഏതെങ്കിലും വീട്ടി ഞങ്ങട വീടിന്റ അടുത്തക്കെ എനിക്ക് തോന്നണ് ഒരു അഞ്ചാറ് ഞങ്ങളുടെ ചുറ്റിനും ഒള്ള ഒരു അഞ്ചാറ് വീട്ടില് ഈ അപ്പൂപ്പനും അമ്മുമ്മേം മാത്രേ എള്ളൂ ഒറ്റ മക്കളും കൊച്ചു മക്കളും ഒന്നുല്ല എല്ലാവരും പൊറത്താ
ഒക്ക പോവൂലെ
ആർക്കും നിക്കാൻ നേരം ഇല്ലല്ലാ
ഉം
വരാനും വല്ല ഓണത്തിനും വിഷുനൊക്കെ വന്നാ വന്ന് അതും ഇപ്പ പ വരലും കൂടി ഇല്ലാന്ന് തോന്നണ് ഇപ്പ അവരൊന്നും കാണണും കൂടി ഇല്ല പണ്ടൊക്കെ നമുക്ക് വരുമ്പ മി ട്ടായി കിട്ടുമ്പ അറിയാരുന്നു വന്നിട്ട് ഇപ്പ അതൂല്ല ഇപ്പ ഇനി നമുക്ക് മിട്ടായി തരാത്തേണോ വരാ ആണോന്ന് അറിഞ്ഞു കൂടാ ആഹ് അതെ അതെ അതെ ഉം എന്നാ ശരി എന്നാൽ ഞാൻ വിളിക്കാട്ടോ പിന്നെ വിളിക്കാം കൊറച്ചു തിരക്കാണ് ഇനി പണി നോക്കട്ടെ
ആഹ് ശരി ആഹ് ശരി
ശരി എന്നാ ഓക്കെ
ഉം